ആഹ ഹലോ?
ആഹ എന്തൊക്കെയൊണ്ട് വിശേഷങ്ങളൊക്കെ?
ഓഹ് ഇവടെ പ എന്തോ പറയാനാ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയോണ്ടേ.
ആഹാ മഴയാണല്ലോ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കി മഴയാണ്.
ആഹ തന്നെ ആഹ പിന്നെയാണെങ്കിലേ ഇന്നലെ എനിക്കൊരനുഭവം പറ്റിയാരുന്ന്. ഞാനാ ണകിൽ ഇങ്ങനെ റേഷൻകടേ പോയാര്ന്ന് റേഷൻ കടേ പോയിട്ട്. ഈ മണ്ണെണ്ണാ മേടിക്കാൻ കുപ്പിയില്ലായിരുന്ന്. അങ്ങനെ റേക്ഷകട ആളുടെത്ത് ചോദിച്ചപ്പ ളയാൾ പറഞ്ഞ്. ആഹ ഇവടെ കുപ്പി ഉണ്ടന്ന് പറഞ്ഞു ടയറൊക്കെ ഇരുപ്പുണ്ടായിരുന്നു ടയറിന്റെ അടുത്തൂന്ന് കുപ്പി എടുക്കാൻ പറഞ്ഞിനി ഞാൻ കു- പ്പി ഇട്ത്തപ്പം കുപ്പി കെഴിഞ്ഞ് അവര് പറഞ്ഞ് ഏതോ കുപ്പി കെഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു മ ആഹ അരീതൊക്കെ വേടിച്ചിട്ട്. ഒരു മണ്ണണ്ണ ഒഴിച്ചു മണ്ണെണ്ണ ഒഴിച്ചപ്പോ. ഴ മണ്ണയിങ്ങനെ ഇറ്റിറ്റ് വീഴുവാ. ഒരു പറഞ്ഞഞ് കുപ്പി കിഴിഞ്ഞ വേണൂൻ്റപ്പറത്തു പോയ് കടയൊണ്ട് ഒരു വർഷോപ്പാ ആഹ വർഷോപ്പി പോയിട്ട് കുപ്പി കാണും അടുന്നെടുത്താമതി കൊണ്ടൊരാൻ പറഞ്ഞ് ഞാ അങ്ങനെ ആ ശെരി ആ ഞാ ആ രീതിക്ക് നിന്നോണ്ടാരിക്കും എന്തോ എനിക്കറിയത്തില്ലാ ഞാ പ്പൊ നേരെ റോഡ് ക്രോസെയ്യാൻ അവടെ നിക്കുവാ അപ്പോഴും വണ്ടി അങ്ങന്ന് വരുന്നേ ഉള്ളൂ ഞാപ്പൊ ഇങ്ങനെ പെട്ടന്ന് കുപ്പീന്ന് പറഞ്ഞിട്ടുണ്ട് ചാടിതാ അയ്യോ ജസ്റ്റ് മിസ്സ് ഒരു വണ്ടിന്റെ അടുത്തൂടെ ഒറ്റ പോക്ക് പോയ് ഞാൻ വിചാരിച്ചിടിച്ചെന്ന് അങ്ങനെ ഓ ഫാ കാ ത്താ ഞാൻ ഞെട്ടി പോയ് ഞാൻ അയ്യോ അപ്പൊ ദേ വണ്ടി വന്നിട്ട് അത്ര സമയം കഴിഞ്ഞ് വേറെ വണ്ടി വന്ന് റോട്ട്ക്കി പണി കിട്ടിയാനനെ ഇങ്ങനെഒള്ള എന്തെങ്കിലും ഒര് അൻഭവെങ്കിലും ഒണ്ടായിട്ടൊണ്ടോ?
ആ അനുഭവത്തില്ണ്ടായിട്ടുണ്ട് ഞാനും ഇതുപോലെ ഒരാക്സിഡൻ്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഉം ന്തോ ഏ രണ്ട് മക്കള് ചെർതാണന്ന് ഓട്ടോയിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്ക്ണസമയത്ത്
ആ ഹാ
ഓട്ടോൻ്റെ മുന്നിലെ ടയറ് പൊട്ടിപ്പോയി ന്ന്ട്ട് ഒര് താഴ്ത്ത്ക്ക് താഴേക്ക് വീണ്. ഒര് മര്ത്തിലങ്ങ്ട്ട് പോയിട്ട് ജാ ആ ജാമായിട്ട് നിന്ന്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല, ഓട്ടോ മറിഞ്ഞ് ഞങ്ങളെല്ലാരും വ് വണ്ടിലാ ഞാനും അസ്ബന്റും ൻ്റെ രണ്ട് മക്കളും ആ വണ്ടീലായിരുന്നു ഓട്ടോയിലെ ആകെ പേടിച്ച് ച്ച് വണ്ടി ഏ ഞമ്മ ഞമ്മള്നമ്മളിരിക്കണ ഭാഗം താഴ്ക്കായിട്ടാണ് നിക്ക്ണ മ് മ മഹ് താഴ്ത്തായിട്ടാണ് നിക്ക്ണതന്നേ ചേതായാലും ഒന്നും സംഭവിച്ചില്ലാമരത്തില് കുടിങ്ങി നിന്ന്ട്ട് ഒന്നും സംഭവിച്ചില.
അയ്യൊ പക്ഷെ വണ്ടി മറിയേലും ചെയ്തോ അതൊ വണ്ടി നേരെ ഇങ്ങനെ പോയിട്ട്
നേരെഅങ്ട് പോയിട്ട് ആ മുന്നില് ടയറങ്ങട്ട് പോയി ഉം മുന്നിലെ ടയറ് ഊരി പോയി. ഊരി പോയിട്ട് ടയറ് നല്ല താഴ്ച്ചള്ള സ്ഥലായിനു ആ സ്ഥൽത്തൊക്കെണ്ട് രു മരത്തിന്റെ സൈഡിലായിട്ട്ങ്ങനെ മരത്ത്മ്മ്ല് തങ്ങീട്ട് അങ്ങനെ നിന്നു തായത്ത് തായത്ത് പോയിട്ടാണ് തങ്ങിനിന്നത് അതുകൊണ്ടൊന്നും സംഭവച്ചില ഒന്നും പറ്റീല്ല ഉം ഓട്ടോയ്ടെ മുന്നിൽ മുമ്പില്ള്ള ചില്ലൊക്കെ പൊട്ടി അ എന്നെ ദേ പക്ഷെ ആർക്കൊന്നും സംഭവിച്ചില
ഉം മഹാ ഭാഗ്യായല്ലേ
അങ്ങനെ ഒരനുഭവം എൻക്ക് ഇണ്ടായിട്ട്ണ്ട്
ഉം പിന്നെ വേറെന്തേലും അപകടം കാണുകയോ അല്ലെങ്കി ഏ അങ്ങനെന്തെങ്കിലും
അപകടം കാണാനാ ഞങ്ങടെ വീടിന്റെ മുന്നിക്കൂടെങ്ങനെ മുമ്പിലൂടങ്ങനെ ഒരു ബൈക്ക്മ്മെലൊര് കുട്ടി ഒരു റീക്കിങ്ങിനു പോയ സമയത്ത് ഞങ്ങളാപ്പുർത്ത് തോട് ഏ അപ്പുർത്തെ ഏ ഏ തൊടുക്കി ആവും ബൈക്കു മറിഞ്ഞു വീണ് അങ്ങനെ അങ്ങനെ കണ്ടതായിട്ട്ള്ളൊരനുഭവൊക്കെ ആയിട്ട്ങ്ങനെ കണ്ട്. എന്താച്ചാ വാ ഓൽക്കൊന്നും പറ്റീട്ടില്ല
ആ അയ്ഒ ആ അതാണ് ഭാഗ്യഅല്ലേ അയ്യോ ഞാനൊരു ഉം ഞാനൊരു കൊറെ അപകടം കൊണ്ടിട്ടൊണ്ട് ഒരുവട്ടം ആ ഒരുമാരി ഇതാക്കി കളഞ്ഞാഇത് അതാന്നെങ്കി അത് വീട്ന്റെ അടുത്തന്നെട്ടാ ത് മേൻ റോഡായോണ്ട് അത് കൊറച്ചുനല്ലനാളായി ഇങ്ങനെ ആ റോഡ്ലാണെങ്കില് ഒരപകടം നടന്നിങ്ങനെ വണ്ടി സൗണ്ട് കേട്ട് ഡും ഒറഞ്ഞുവെക്കാ സൗണ്ട് ഞാൻ വീട്ടീന്ന് എന്തോ സൗണ്ട്ന്ന് പറഞ്ഞ് നേരെ റോഡ്ലോട്ടോടിയതും അപ്പഴാന്നെക്കി ഒരു ബുള്ളറ്റ് ബുള്ളറ്റും പിന്നെഒ ഇന്നോവയുടെ സൈഡ്കാണ്ട് ഒരു ബസ്സുകെട പ്പുണ്ടായിരുന്നു കെസ് ആർ ടിസി ഇടിച്ചെന്നാ പറഞ്ഞത് ഇടിച്ച് ഇങ്ങനെ ആഹ് സൈലോട്ടിങ്ങനെ കടപ്പോൺ രണ്ടാൺണ്ട് ബൈക്ക് രണ്ടു പേരുണ്ടായിരുന്നു ഒരാളാന്നെങ്കി ഓടയിലും ഒരാള് അല്ലാതെ മേൻറോഡില് കെടപ്പായിരുന്നു. അപ്പ ആൾക്കാര് കൂടിയിട്ട് ആടൊരു ഇങ്ങനെ ഒരു നെഞ്ചിടിച്ചിടിച്ചേ ഇങ്ങനെ കെടക്കുന്നു അപ്പൊതു ചെന്നു കണ്ടോണ്ടിരുന്ന നമുക്കൊരുമാരി ഇത് അപ്പൊറഞ്ഞ് ഇവിടെ അല്ല ഇവിടെ ഈ ബൈക്ക് വേറൊരു പയ്യനൊണ്ടായിരുന്നു പറഞ്ഞിട്ട് എല്ലാങ്ങ് പോയി. അങ്ങ് പോയപ്പഴുംഇങ്ങനെ നെഞ്ചിടിച്ച് കെടക്കുന്ന കണ്ടപ്പഴേ അപ്പൊ എനിക്ക് ഒരുമാരി തമ്പിച്ച് പോയാരുന്നു. ഈ ആൾക്കാരില്ലാ അടുത്താളെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോഴഞ്ഞഞാട്മാത്രം നിക്കുവാരുന്നു. അപ്പൊ ഒരു ഇത് ആഹ് മരിച്ചുപോയി മരിച്ചുപോയി ടെ മൂക്കിഒട്ടിട്ടേ പറഞ്ഞാരുന്നു ഈ മരിച്ചു പോയി
ഇന്നിപ്പോ അവിടടുത്ത് ഇവിടെ ഒരു നാലൂസം മുന്നേ ഞങ്ങളെ മുന്നി മുന്നില് ഒരു ആക്സിഡന്റ് ഉണ്ടായി പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ലോറി കാറി റോഡിന്റെ സൈഡിൽ തന്നെ വിണ് അപ്പൊ എന്താ പറയാ ഒരു കാറ് ഒരു പെണ്ണാണ് ഓടിച്ചോണ്ടിരുന്നത് ആ കാറ് അപ്പറത്ത്ന്ന് വര്യാ ലോറി ഇപ്പറത്തുന്ന് വരിക ര ണ്ടാളും ഒരേ ലെവല്ന്നെയല്ലെ രണ്ടാളും ഒരേ സൈഡിലെക്ക് തന്നെയാ പോണത് പക്ഷെ കാറെന്താ അറിയില്ല ലോറിന്റെ ബാക്കില് പോയിട്ട്
ആഹ്
വന്ന് തട്ടിട്ട് കാറൊക്കാകെ മുൻ മുമ്പൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞ് അപ്പൊ ആർക്കൊന്നും സംഭവിച്ചിട്ടൊന്നുല്ല അങ്ങനെയൊക്കെ ഓരോ ആക്സിഡന്റൊക്കെ ഇങ്ങനെ കണ്ടിട്ടെ ഒള്ളു
ആഹ് തന്നെ പിന്നെ ഞാൻ വേറൊരാളു പറഞ്ഞിങ്ങനെ കേട്ടാരുന്നു നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരണ്ണനുണ്ട് അയാടടുത്ത് ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ട് അയാള് ഡ്രൈവറാ അയാള് സംസാരിച്ച് ഇങ്ങനെ ഓരോ കാര്യം ചോദിച്ചിട്ട് ഇതുപോലെ ആഹ് ഇങ്ങളൊരു ഡ്രൈവറായിട്ട് ഒരാക്സിഡന്റെങ്കിലും കണ്ടിട്ടൊണ്ടോന്ന് ചോയ്ച്ചു പുള്ളി പറഞ്ഞത് ആഹ് ടാ ഞാൻ പേടിച്ചു പോയ ഒരു ആക്സിഡന്റുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത്വാ എടാ അതാന്ന്ക്കിങ്ങനെ ഏഹ് പുള്ളി എവിടാ പറ്റേ ഏഹ് വേറേതോ സ്ഥലത്തായിരുന്നു ഇങ്ങനെ ഡ്രൈവറായിട്ട് ഓടുവാരുന്നു അങ്ങനെ ഇങ്ങനെ പോന്ന സമയത്ത് വേറൊരു വണ്ടി ആയിട്ട് ഇയാളാണെങ്കി പോയപ്പോ വേറൊരു വണ്ടി ആയിട്ട് ഇയാടെ വണ്ടി തട്ടി അങ്ങനെ ആ കാറില് ആ കാറിന്റെ ഡ്രൈവർ സീറ്റിലോട്ട് വണ്ടിടിച്ചു കേറീന്നാ പറഞ്ഞെ കേറി അപ്പഴത്തേക്ക് അയാടെ തല ഇങ്ങനെ തല ഇങ്ങനെ എന്താറയാ മുറിഞ്ഞ് ഞ്ഞിങ്ങനെ തൂങ്ങിട്ക്കുവാ എന്നിട്ടയാള് നട്ന്നു പോകുന്നത് കണ്ടന്ന് നടന്നു പോയിട്ടയാള് വീണ് അപ്പഴത്തേക്കും ഇത് കണ്ടപ്പഴേ അയാൾ അന്നെനിക്ക് ഉറങ്ങാനൊന്നും പ റ്റിയില്ല അത് മനസ്സീന്ന് പോയില്ല അന്ന് എത്ര നാളെടുത്തെന്ന് അറിയാവോ ഞാനിത് മറക്കാനായിട്ട് പിന്നെ പിന്നെ പിന്നെ ഇങ്ങനെ അതിപ്പൊ ആദ്യായിട്ട് ഇങ്ങനെ ഡ്രൈവറായിട്ട് പോയപ്പോഴാന്ന് പറഞ്ഞെ ആദ്യം ഡ്രൈവറായിട്ട് പോയപ്പഴാ പിന്നെ പിന്നെ പിന്നെ ഉം
എനിക്ക് കേട്ടിട്ട്ന്നെ എന്തോ പോലെ ആവണ് ഇത്
അതാ ഉം ഞാനും കേട്ട് ഒരുമായിരിയായി ആഹ് അപ്പൊ ആളിന്റെ അവസ്ഥയോ ആ പുള്ളി എത്രാ രണ്ട്മൂന്ന് മാസം എങ്ങാണ്ട് എടുത്തെന്നാ പറഞ്ഞത് ഇതീന്ന് ആഹ് ഉം
സ്ഥലത് പോയിട്ട് ഇങ്ങനെ നടന്ന് പോയിട്ട് വീണെന്നൊക്കെ പറയുമ്പോ അതങ്ങനെ മ്മടെ മനസ്സീക്കിങ്ങനെ വരികാണ്
ഓഹ് അതാ ഞാനപ്പോ ഇത് വിചാരിച്ച് അത് ഞാൻ അത് രാത്രിലാ പറയുന്നത് അപ്പം ഞാനല്ലേ കൊഴപ്പം ത്തെറങ്ങിയത് അപ്പഴാണ്ട് ഇങ്ങനെ ഒരു കാര്യം ചോയിച്ചപ്പോഴാണ് പുതിയായിട്ട് പറഞ്ഞയ അടുത്തെ ചോയിച്ചപ്പോഴാണ് പറഞ്ഞത്
ആഹ് ഞങ്ങളവിടെ വീടിന്റടു ഞങ്ങളിവിടെ കണ്ടിട്ടില്ല കേട്ടതായിട്ട് ഒരനുഭവം കണ്ടിട്ടില്ല ഞങ്ങടെ വീടിന്റെ അടുത്തുള്ളവര് ചെക്കന് ഇതുപോലെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല കല്യാണൊക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ നില്ക്കിണ് കല്യാണം ഇങ്ങനെ തെരഞ്ഞോണ്ട് ഇരി ക്കണ് പെണ്ണിനൊക്കെ അതിന്റൊരു ഇടയിലൂടെ ഓന് ആക്സിഡന്റിൽ പെ ട്ടന്ന് നമ്മടെ കണ്ടയ്നർ ലോറി ഉണ്ടല്ലോ കണ്ടയ്നർ ലോറീന്റെ ടയ അടീക്കങ്ങോട്ട് പോയിട്ട് അപ്പൊ അടുത്ത് ക്കണ പെണ്ണ് എന്താത് ഡ്ഡോ ന്നൊരു ശബ്ദം ഇങ്ങനെ കേട്ടീരുന്നു അപ്പൊ എന്താണ് അവന് അയിന്റടീല് പോയിട്ട്
ആഹ്
പൊട്ടിയതാ ആളങ്ങ് തിരി ച്ചറിയൊന്നുല്ലേനു പെട്ടെന്ന് ഹോസ്പിറ്റല് കൊണ്ടയ പിന്നെ കിട്ടീന്ന് പോക്കും അന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത അപ്പൊ തന്നെ മരിച്ച അപ്പൊ തന്നെ ഓൻ മരിച്ചിട്ട്ണ്ട അപ്പൊ പൊട്ടി അയിന്റ അടി കെടന്ന് പൊ പൊട്ടി ഓന് നല്ല ഉച്ചത്തില് ശബ്ദം ണ്ടായിക്കാണ്ട് പൊട്ടി ആകെ കയ്യ് വേറെ കാല് വേറെ തല വേറെ ഒന്നുല്ല ഒക്കെ വാരി എടുത്ത ക്കണ്ട് വണ്ടീന്റെ ബേക്കില് കാറിന്റെ ബേക്കിലിട്ടക്കെയ്ന്. ചാക്കിലൊക്കെ ചുട്ടാണ്ട് കൊണ്ടയിട്ട് ഹോസ്പിറ്റിൽ കൊണ്ടെയ്ക്കെനു ഓന് ആരാനന്നെ ചതഞ്ഞു അരഞ്ഞ മാതിരി
ഉഫ് ഞാല് വല് വ അടി പോയി കഴിഞ്ഞ ഉഫ് അപ്പഴത്തെ അവസ്ഥ എന്തുവായിരിക്കും. ച കയ്ൽ സൂചി കൊള്ളുമ്പന്നെ ഒരു വേയനയുണ്ടല്ലോ? അതിന്റെ കാട്ടിയല്ലേ
ഗുഡ്സ് വന്ന് ബേക്കില് ഓല് വണ്ടി വരുന്ന സമയത്ത് ഗുഡ്സ് ബേക്കിലിടിച്ചതാണ് കമ്പി കമ്പി കമ്പി കൊണ്ടോണ ഗുഡ്‌സ് ബേക്കിക്ക്ട്ത്തപ്പോ വണ്ടിലാ വലാ കണ്ടെയ്നർ ലോറിന്റടീ രണ്ടാളുണ്ടായിന് ഒരാൾക്കൊന്നും സംഭവിച്ചില്ല. ഒരാൾക്ക് കയ്യിന് മാത്രം പറ്റിട്ടുള്ളൂ. ഇവന അതിന്റെ നടു ക്കങ്ങട്ട് പോയിട്ട് ആകെ ചമ്മന്തിയായി
ഓഫ് യ്യോ ന്നാലും അതങ്ങനെയല്ലേല്ലേ് ഓഫ്‌ അതക്കെ ഓർക്കുമ്പോം പക്ഷെ എന്തുവാ അവന്റെ ആഹ് പക്ഷെ അവന്റെ ഇതായിരുന്നില്ലേ? അതോ മറ്റേ ലോറി കാരന്റെയോ?
എങ്ങനെ
അപ്പൊ താടെ തെറ്റായിരുന്നു.
തെറ്റ് പറഞാല് ഗുഡ്‌സ് ഗുഡ്‌സാരന്റടുത്താണ് തെറ്റ്. ഗുഡ്‌സാരൻ ആ അപ്പറത്തെ കടേന്ന് കമ്പി ണ്ടാവല്ലോ? കം നമ്മളെ വാർപ്പിന്റെ കമ്പി ഇങ്ങനെ വ ബാക്കെടുത്ത് വന്നയില് ഇവര് ങ്ങനെ മുന്നക്ക് ചെന്നെല് ഓടി ബുഡ്സ് നിർത്തണ്ടിനു ഓര് വെരൂലന് വിചാരിച്ചു ത്ത് ഒരു നേര പോയേല് ഫുഡ് കണ്ടെന് കൺ ണ്ടെയ്നർ ലോറിപ്പൊർത്ത്ണ്ടെയ്നു. അപ്പൊ അയ്ന്റുള്ള്ക്ക് ഇവനാണ്ട് പോയി ഇവന്റെ ഇവൻ മുമ്പിലെയ്ന്നു. അപ്പൊ വന്റെ മേത്ത് ആ കമ്പി തട്ടിട്ട് വൻ മറിഞ് വീണ്. പ്പ ലോറിന്റെ അടീപെട്ടു
ആ ആ തന്നെ ഉഫ് അത കാണാനും പറ്റൂല്ല.
ആ വളവിലായേം ചെയ്തു അത്
വളവിലല്ലേ?
വളവിലായ്ഞ് പെട്ടന്നാണ്ട് ഓർക്കാതെ വന്നും ചെയ്തു അക്കപ്പാട അങ്ങനെ അവൻ മരിക്കാനൊരു കാരണം.
ആ തനു യ്യും അതൊര്
കാരണം
ഉം
ഓരോന്നിനു ഓരോ കാരണങ്ങളുണ്ടാവല്ലോ?
പിന്നെ അയ്യോ അങ്ങനെ പിന്നെ കൊറേ ആക്സിഡന്റ് പിന്നെ അല്ലാതെ ഞാന അത്ങ്ങറ്റെ ങ്ങള വണ്ടില്ലേ സപ്ലൈ പോവും. ഇങ്ങനൊരു കടെല് സാനം എറക്കാനായിട്ട് ഇങ്ങനെ സപ്ലെ പോകുന്ന സമയത്ത്. ഈ ഡ്രൈവർമാരും ഞാനും പിന്നെ ഒരു ഭായിയോ അല്ലെങ്കിൽ വേറെ ആരോ കാണും ലോഡിങ്ങിനായി ട്ട് ങ്ങമ്മള് ഇതിരെ മേലാ പോവുന്നെ ഞങ്ങള് പോകുന്ന സമയത്ത് എന്തേ ആക്സിഡന്റ് കണ്ടിട്ടുണ്ടന്നറിയോ? ഫ്രണ്ടി ഒരു വണ്ടിങ്ങനെ ഞങ്ങള ഫ്രണ്ട് ഒരു കാറുണ്ട ആ കാറന്നെ ഇടിക്കാനായിട്ട് ഓട്ടിക്ക അറിയല്ലന്ന് നമുക്ക് അറിയത്തില്ല അവ ഇങ്ങനെ വണ്ടി ഓട്ടിച്ച് ഓഹ് ഓ കാൺണ അപ്പഴ പേടി ടിച്ചു മ്മള് വണ്ടി അങ്ങനെ കൈ വെറക്കും. അതേ കൂട്ട് അവര് പോക്കണപ്പോഴേ ഫ്രണ്ട് കൂടെ നമ്മള് നേരിട്ട കണ്ടൊണ്ടിരിക്കുവാ നമ്മുടെ ഡ്രൈവർമാര് പറഞ്ഞു ടാവണ്ടിട്ടിഓട്ടിക്കുന്ന ശരിയല്ല വണ്ടിപ്പോ എവിടെ ഇടിച്ച് കേറും എന്ന് അതേ കൂട്ട പോയത് പക്ഷേ അവന് വഴിതെറ്റിന്നങ്ങാണ്ട് പിന്ന തിരിച്ച കയറീക്ക പോയി ഇത് വേറൊരുവണ്ടിക്കകത്ത് വന്ന് കേറേണ്ടേ ഒക്കെ ആയിരുന്നു അതെ കണ്ടു അയ്യോ ഒരുമാതി പേടിച്ചു പോയി അങ്ങനെ കുറേ ഇത് പേടിച്ചിട്ടുണ്ട്
ഒരുപാട് അനുഭവങ്ങള്ണ്ടാകും മാക്സി അരണ്ടാരം കേട്ടതും കണ്ടതൊക്കെ ആയിട്ട് ഒരുപാട് അനുഭവങ്ങൾ സഹിക്കാൻ പറ്റാത്തതൊക്കെ ണ്ടാവും ഞമ്മളെ മനസ്സില്
ആആ തന്നെ ഓഹ് അതിനെല്ലാം പക്ഷെ നമ്മള് ഇന്നത് കണ്ട കഴിഞ്ഞ നമുക്ക് പിന്നത് കഴിഞ്ഞ കുഴപ്പല്ല അ മനസ്സൊക്കെ ഇത്രയൊള്ള് സംഭവം എന്ന് വിചാരിക്കും അല്ലാതെയൊക്കെ ആണക്കി പെട്ട് പോകും ഫസ്റ്റില് കാണ ഞളാ കഴിക്കോ ഓ മനുഷ്യന് മാ മാറാനായിട്ട് കുറേ താമസിക്കും അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാം